ഹലോ
കേക്കാവോ
ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷം
നല്ല വിശേഷം സുഖയിട്ട് ഇരിക്കുന്ന സൗണ്ട് കൊ റവാ കുറച്ചൂടെ ഉർക്കെ പറയാവോ
ആഹ് ഇപ്പൊ കേക്കണണ്ടോ
ആ ഇപ്പൊ അത്യാവശ്യം കേൾക്കാം
ആഹ പിന്നെ മയ ഉണ്ട അവിടെ
മഴ ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പ കുറച്ച മുമ്പ് മഴയൊന്ന ചാറി അപ്പൾ നമ്മള് ഉണക്കാനിട്ടുന്ന തുണിയെല്ലാം പോയി എടുത്തൊണ്ട് വന്ന് അന്നപ്പോഴത്തേക്കും വീണ്ടും നല്ല വെയിലായി
ഇവിടെ നല്ല വെയില അപ്പൊ രാവിലെ മയണ്ടായിനി ഇപ്പ വെയില
ആ ഇവിടെ ഇപ്പ നല്ല വെയില് കാണുന്നുണ്ട് നമ്മള് പിന്നേ തുണി തിരിച്ച കൊണ്ടണ്ട് വിട്ട് ഇനിയിപ്പ വീണ്ടും മഴ വരും അതാ
അതാണ് ഇപ്പഴത്തെ വെയിലിനെ വിശ്വസിക്കാൻ പറ്റൂല്ല
അതെ അതെ ഉം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആ പണിയെടുക്ക കഴിഞ്ഞു നിച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഒന്ന് പോണം
എന്തു പറ്റി
ചെറിയ പനിയുണ്ടേ അപ്പം ഇപ്പ പനിയുടെ സീസൺ അല്ലേ മൊത്തം എല്ലാർക്കും പനിയാ
ഇൻക്ക് പനിയാ ഇന്ന്പ്പൊ ഒരു സുഖണ്ട് ഇതുവരെ പനിച്ചു കിടക്കയ്നിം.
ഓ ഓ ഇവിടെ എല്ലാർക്കും പനിയാ ഇപ്പൊ ഹോസ്പിറ്റലി ചെല്ലുമ്പം അവിടെ ഒടു ക്കത്ത തെരക്കാ ഭയങ്കര തിരക്കാ ഹോസ്പിറ്റല്
ആ ഇനി അവിടുന്ന് വേറെന്തെങ്കിലും അസുഖം കിട്ടൂന്നുള്ള പേടിയാ
അതാണ് അതാ പറയാൻ പറ്റാത്തത് കൊച്ചു പിള്ളേരെയും കൊണ്ടൊക്കെ പോയാലേ ഉം
അതാണ് ഞാൻപ്പൊ എന്റെ മോനും കൊണ്ട് പോയിട്ട് ഇനിക്ക് പേടി മോ കുട്ടിക്ക് എന്തെങ്കിലും അസുഖ അവിടുന്ന് കിട്ടുവോ ഭയങ്കര തിരക്കുണ് എല്ലാരും ചുമയും അപ്പൊ എല്ലാർക്കും എന്താ അസുഖം നമുക്ക് അറിയില്ലല്ലോ
ആ അത
അതെ അതാ ഈ മഴക്കാലം ആയാ ഇത പ്രശച്ച് പലതരത്തി ഇപ്പ ഇതാ ശിഖല്ലന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ അസുഖങ്ങള പനിയും കാര്യങ്ങളും ഒക്കെല്ലേ വരുന്നത് അവിടെ കൊതുകൊക്കെ ഇണ്ടോ
ഇവിടെ വീടിന്റെ അപ്പുറം റബ്ബർ തോട്ടാണ് അപ്പൊ നല്ല കൊതുക്ണ്ട് അവിടന്ന് ഇങ്ങനെ ചീഞ്ഞ് വെള്ളക്കെ നിന്നിട്ടെ
ഓ ഇവിടേം ഒരു സന്ധ്യ ഒരു ആറുമണി ആയ തൊട്ട് ഭയങ്കര കൊതുക
അപ്പൊ തന്നെ അസുഖങ്ങൾ വേഗത്തി വരും ഈ കൊതു
അതെ അതെ ഇവിടെ കൊതുകിൻ്റെ ശല്യം കാരണം നമുക്ക് ഒരു ആറുമണി സന്ധ്യ ആവണ്ട അപ്പോഴത്തേക്കും കൂട്ടത്തോടിങ്ങ് വരും
എാം സെറ്റ ആക്കി വെക്കലാണ് അപ്പൊ ത്രി വല്ല്യ കോയപ്പില്ല മക്കളും വാതിൽ തുറന്നിട്ടാല് പിന്നെ കൊതുകന്നെ
ഇപ്പം നമ്മളതൊണ്ട് ഇവിടെ പൊകയ്ക്കും അതായത് തൊണ്ടില്ലേ ചെരട്ട തേങ്ങടെ ഉണങ്ങിയ തൊണ്ടും കരിയിലേക്കെ വെച്ചിട്ട് നമ്മളത് പൊകയ്ക്കും അന്നേരം കൊ റയും നല്ലപോലെ കൊറയും
മക്കളൊക്കെ
കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് മക്കളൊക്കെ എത്ര ആളാ
എനിക്കോ ഞാൻ മാ രീടല്ല എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും അനിയനും ഞങ്ങള് നാല് പേര്
ഓ ഞാന് മാരീഡ് ആണോ വി ചാരിച്ചു എനിക്ക് മൂന്നാളുണ്ട് മക്കളേ
മൂന്ന് പേരോ ആ ചെറിയ ആൾക്കാരാണോ
ഉം
ഞാന് ഞാൻ ഇപ്പോൾ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുവാ
ഏ അത് ശരി ഉം
സൗണ്ട് നല്ല കുറവാ കേട്ടോ
ഓ അത് ശരി സൗണ്ട് കുറയണുണ്ടല്ലേ ഇപ്പൊ കേക്കണുണ്ടോ
ഇപ്പഴും കേക്കാം എന്നാലും പൊതുവേ സൗണ്ട് കുറവാ കുറഞ്ഞാ കുറച്ച് ചെറിയ സൗണ്ടാ കേക്കുന്നേ
അത് എന്ത് പറ്റിയതാവൂല്ലേ ഞാൻ സൗണ്ടൊക്കെ കൂട്ടി വെക്കണണ്ട് അറീല്ല ഇപ്പ കേക്കണുണ്ടൊ ഇപ്പോ കൂടിയോ
ഇല്ല നേരത്തെ പോലെ തന്നെ കേൾക്കാൻ പറ്റും എന്നാലും ഇച്ചിരി സൗണ്ട് കുറവാന്നേ ഉള്ളൂ കുഴപ്പവില്ല
ആ അത് ശരി എന്തോറ്റി അറിയില്ല ഉം ചൊമയുണ്ട് അല്ലിയോ
ഉം നല്ല പനി ചോമേ ഒണ്ട് സംസാരിക്കുമ്പോഴേ നമുക്ക്- തൊണ്ടകാറും
എനിക്ക് ഇന്നലെയൊക്ക അങ്ങനത്തെ ബുദ്ധിമുട്ട് നല്ലോണ്ണം ഉണ്ടായിന് ഇന്നാ ഇപ്പൊ ഒന്ന് കോറഞ്ഞെ ഉം
പിന്നെ ഇന്ന് ഇപ്പൊ ക്ലാസ്ല് ഇല്ലേ
ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ടുന്നോണ്ട് ഞാൻ പോയില്ല
ആഹ് ആഹ് അത് ശരി
ക്ലാസ്സ്‌ ഇണ്ടാരുന്നു പോയില്ല നമുക്ക്പ്പ് കഴിഞ്ഞ മാ സം അല്ല ഈ ജൂൺ ഫസ്റ്റിന് എക്സാം തീർന്നതേ ഉള്ളൂ എന്നിട്ടിപ്പ ക്ലാസ് തുടങ്ങിട്ടേ ഉള്ളു സ്റ്റാർട്ടിംങ്ങ് ആയതേ ഉള്ളൂ തേർഡ് ഇയർ
ശരി ഏടെ കോളേജിലാ
എന്തോ
ഈ കോ ഏത് കോളേജിലാ ചേക്ക
ഞാൻ കൊല്ലത്ത് ഒരു കോളേജിലാ
ആഹ് അയ്ശരി ഉം ഉം പിന്നെ വേറെന്തൊക്കെ വീട്ടിലാര ക്കെർണി അച്ഛനും അമ്മയും
ആ വീട്ടില് അച്ഛനും അമ്മയും അനിയനും ഉണ്ട്
ആഹ് അനിയ എത്രല്ല പഠിക്കണേ
അവനിപ്പോ പ്ലസ്ടുന് പഠിക്കുവ
ഉം ആഹ് ശരി
അവിടെ കുട്ടികളൊക്കെ
ഇവിടെ എന്റെ മോന് വല്യ മോന് ഒമ്പത് പഠിക്യാ
ആഹ്
ന്നെ രണ്ടാമത്തെ ആള് നാലില് പഠിക്കണ് ചെറിയ ആള് എൽ കെ ജി പഠിക്കണ്
മ്മ് ഹും അപ്പൊ രാവിലേ ഒക്കെ ഈ സ്കൂളൊള്ള ദിവസൊക്കെ നല്ല ഓട്ടത്തിലായിരിക്കുവല്ലോ മൂന്നു പേരെ സ്കൂളിലൊക്കെ വിട്ട്
ഇപ്പൊ ഫ്രീയായി ഇന്ന് ഞാൻ രാവിലെ കൊറേ നേരത്തെ എണീറ്റയണ് ഓൽക്കുള്ള ഫുഡ് ഒക്കെ കൊണ്ടു പോണം ഓര് ക്ക് അപ്പൊ ഫുഡൊക്കെ ആക്കി വേഗം ചായൊക്കെ ആക്കി എല്ലാ പണി കഴിഞ്ഞ് എല്ലാം പ ആ പത് ത്ത് മണിയായപ്പോനേക്ക് എല്ലാ പണിയും കഴിഞ്ഞ് ഇങ്ങനെയിരിക്കാ
ഇനി വൈകിട്ട് വന്നാലും കൊച്ച് എൽ കെ ജി പഠിക്കുന്ന കൊച്ച് ഉള്ളവ് ഏ മൂന്നു പേരില്ലേ അപ്പം നല്ല ജോലി ആയിരിക്കും എല്ലേ
ആ ഓയിൽക്ക് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഗ്രീൻ പീസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കടലൊക്കെ വെള്ളത്തിയിട്ട് വെച്ചണ് ചായ വന്ന പാട് ചായ കിട്ടണം അപ്പൊ ഒരു രണ്ട് മണിയാവുമ്പോ പ് ഇപ്രാവശ്യം തൊടങ്ങണം മൂന്ന് മണിക്ക് മൂന്നരയൊക്കെ ആവുമ്പം ചെറുത് വരും അപ്പോ അപ്പത്തൊ ട്ട് പിന്നീ ഓലെ ഭാഗത്തക്കന ആയി ഈ ഒരു കുറച്ച് ടൈം ഇത്തും ഒരു പതിനൊന്ന് റ്റു ഉം രണ്ട് മണി വരെ ഫ്രീ ടൈമ് കിട്ടും അതുവരേ പിന്നെ അപ്പുറുപ്പുറൊക്കെ പണിയന്നെ ഉം അതാണ് നമ്മുക്ക് വീട്ടമ്മമാർക്ക് പിന്നെ എന്നും ജോലി യല്ലേ
ആ അത് സത്യാ
അല്ല ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കണണ്ട് ഇപ്പം മോണ്ടിസോറി കഴിഞ്ഞതാണ് അങ്ങനെയൊക്കെണ്ട് ഇതിന്റെ ഇടേ കൂടി നമ്മള് കാര്യങ്ങള് നോ
എൻ എന്ത് കഴിഞ്ഞതാ
മോഡിസ് സോറില്ലേ
ടി ടി സി യാ
ആ ആ ആ
ആ ഞാനും ടി ടി സി കഴിഞ്ഞതാ
ആആ
അത് കഴിഞ്ഞിട്ടാ ഡിഗ്രിക്ക് പോയത് ഇല്ല ഞാനിപ്പെട് നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലേ സ്കൂളിലൊക്കെ കയറാനായാലും പറ്റത്തോള്ളൂ
ആ കേറിറ്റ് ഇടുക്കണ്ടോ
കേറ്റിട്ട് ഫസ്റ്റ് ഒന്ന് കിട്ടി രണ്ടാമത്ന്നെ ഡിഗ്രി ഡിഗി കഴി റ്റ എഴുതാൻ പറ്റത്തുള്ളൂ
ഏതാ പറ്റത്തുള്ളൂ അതാണ് നല്ലത് നമ്മളൊ ഒരു ജോബിന് ശ്രമിക്കുമ്പോൾ ഒന്നും കൂടി വാല്യൂ ഉള്ളതാാവല്ലോ നല്ലത് കിട്ടാനിപ്പ അത്തരം ജോലി കി പക്ഷെ അതിന് പോകേണ്ട അതായിരിക്കും നല്ലത് ഒന്നും കൂടി വാല്യൂ ഉള്ളതാക നമുക്ക് എപ്പോ വേണമെങ്കിലും മാ മറിമാറി നോക്കാം നല്ലത് ഞാനങ്ങനെ ഇപ്പ മോണ്ടിസോറി മാത്രംയതുകൊണ്ട് നമുക്ക് എൽ കെ ജി യു കെ ജിയ പറ്റുള്ളു. അപ്പൊ അഹ് അത്ര താല് വരില്ല. ഉ അന്ന് അതിനെ പറ്റി വലിയ ആ ഐഡിയ ഇല്ലാതെ എടുത്ത് പഠിച്ചത് എനി
ഉം എനിക്കും ടി ടിസ് നമുക്ക് പി യു പിയും അപ്പം എനിക്ക് യുപിയോടെ കുറച്ച താല്പര്യം
ആ അതാണ് ടി ടി സി ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ച് ഉം
ഉം എൽ പി നല്ല പാടാ കൊചുള്ളരാവകുമ്പഴേ അപ്പോൾ എൽ കെ ജി യൂ കേ കെ ജി പിന്നെ പറയ വേണ്ട
അതാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കണില്ലേ അപ്പൊ അതാണ് ഏ കമ്പ്യൂട്ടർ ആക്കാ വച്ചിരുന്ന പിന്നെ നമ്മുക്ക് ഏത് ഓഫീസിലൊക്കെ ഒന്ന് കേയറാലോ അക്കൗണ്ടിന് നോക്കണ്ട് അപ്പൊ അതിങ്ങനെ ചെയ്തോണ്ടിക്കണോണ്ട് എന്റെറെടൽക്കൂടി ഇങ്ങനെ അപ്പൊ എന്നും ഡൈലി ക്ലാസ്സില്ല പക്ഷ ശനി ഞാറ് വെള്ളി ഒക്കെ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ള ദിവസ ഇപ്പം ഫ്രീയ അതിന്റെടെകുട്ടി ടൈലറിങ് അങ്ങനെയൊക്കെ എങ്ങനെ നോക്കണണ്ട്
വേറെ അവിടെ വീട്ടില് കൃഷി വല്ല ഉണ്ടോ ചെടി പൂ ക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ
അതൊക്കെുണ്ട് ചെടി പൂക്കള് ഇന്നൊക്കെ ഒരാളാണ് ഒക്ക ഉണ്ട് അപ്പം
ഉണ്ടോ
ആ ടൈമങ്ങെട്ട് ഇണ്ടാക്കിയെ എടുക്ക രാവിലെ ഒന്ന് ചെടിന്റെ ചുറ്റിപ്പറ്റി നടക്കണം അതാണ് മഴ ആകുബോ ആ ത്രക്കണ്ട് ശ്രദ്ധിക്കണ്ട ഉം വേനൽ ക്കാണ് മഴയാവുമ്പോ രണ്ടു ദിവസം കുടുമ്പോക്കൊ ഒന്ന് നോക്കിയാലും മതി ഉം ഇപ്പൊ മഴ ഉണ്ടല്ലോ അപ്പം ചിലതൊക്കെ നല്ല ചീഞ്ഞു പോവും ചെയ്യും വെള്ളം നിന്നാലും ചീഞ്ഞു പോണത് ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ കൃഷി ക്കി അറിയാനൊന്നുമില്ല കുറെ സപ്പോട്ട മാവുന്തയ് റംബൂട്ടാനി അങ്ങനെ ഇണ്ട് ചക്ക ചക്ക കുറച്ച് ഈ കായ്കൾ ഉണ്ടാവണ ഫ്രൂട്ട് ഉണ്ടാവണേ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ട
ആ ഫ്രൂട്ട്സ് നമ്മുടെ ഇവിടെ വീട്ടിൽ ഫ്രൂ ട്ട്സ് അങ്ങനൊന്നും ഇല്ല റമ്പൂട്ടാനോ അതൊന്നും ഇല്ല പക്ഷെ പച്ചക്കറി ഉണ്ട് ഒരുപാടുണ്ട് ചീരയും പയറും വെണ്ടക്കയും പിന്നെന്താ ഫ് ആ തക്കാളി കോവലം കോവക്കയുണ്ട് അതൊക്കെ കൊറെയുണ്ട്
അങ്ങനെ നല്ല സ്ഥലക്കൊണ്ടോ
അത്യാശ്യം നമ്മ വയലുണ്ട് വയലിൽ ഈ വാഴയും ചീനിയും ഒക്കെ വെച്ചിട്ടുണ്ട്
ഓ അത് ശരി ആം
ഉം
ഞങ്ങൾക്ക് ഇവിടെ ഈ മുറ്റത്ത് പത്ത് സെന്റ് സ്ഥലുണ്ട് അയില്
ഉം ആ ഞങ്ങക്കും ഞങ്ങക്കും പത്ത് സെന്റേ ഉള്ളു
ഉം ഉം അപ്പൊ അയില് ഇങ്ങനെ നമ്മള് എന്നാലും മുഴുവനായിട്ട് ഇണ്ടാക്കിട്ടൊന്നുല്ല ഇണ്ടാക്കണം എങ്ങനെ വിചാരിക്കും ഉണ്ടാക്കണം ഉണ്ടാക്കണംന്ന് പച്ചക്കറിയൊക്കെ അയിന്റെടയില്
തക്കാളിയൊക്കെ നടുന്നത് ഗ്രോ ബാഗിനകത്താ
എക്ക് തക്കാളി ങ്ങനെ ഉണ്ടായി കിട് കിട്ടണില്ല ചെടി വളരും പൂവ് വരുന്നില്ല എന്താന്നൊ ഐഡിയില്ല കോ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് ഞാന് ഉണ്ടാക്കുമ്പോൾ തക്കാളീമ ക്കായ ഉണ്ടാവണില്ല അതൊന്നും ഒരു ഐഡിയില്ല കുറേ ശ്രമിച്ചു പിന്നെ ഞാൻ ഒയിവാക്കി തക്കാളിനെ ഞാൻ ഒയിവാക്കി
അതെന്തേലും പുഴുക്കളോങ്ങാണം വരുന്നതായിരിക്കോ
എന്താന്നരു ഐഡയില്ല ട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടാ ഒന്ന് ഇണ്ടായി കാണാന്. എത്രയോ ശ്രമിച്ച് എന്താന്നറിയില്ല ഇനിയിപ്പ ഇന്റെ ഉം ഞാനായിട്ട് തക്കാളി മാച്ചാവണിലേ ഒന്ന് ഒരൈഡിയില്ലാ ഉണ്ടാവണില്ല ഉം പിന്നെ എന്നാ വെക്കടാ പിന്നെ വിളിക്കാ കൊറ്ച കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ ആഹ് ശെരി ഉം